ആ കേക്ക
അലൊ
കേട്ടില്ലേ ആ കേക്ക് ണ്ട്
ആ കേക്കിണ്ട് കേക്കിണ്ട് ആഹ് കൊറാ യല്ലോ വിളിച്ചിട്ട് എന്തക്കെ വർത്താനം
അല്ലെ എന്താ പണി ചോർന്നോ
അതാ ഇന്ന് നോമ്പായ കാരണചോർന്നൊല്ലൊക്കെ നേരത്തെ കഴിഞ്ഞ് ഉ ഭക്ഷണ കഴിക്കല്ലൊക്ക കഴി ഞ്ഞു വെഇ ങ്ങനെ ഇര്ക്കാണ് എന്തൊക്കെ കുട്ടികളൊക്കെ ഒറങ്ങിയാ
ഇല്ലേ ഒന്ന് ഒറങ്ങീന്ന് ഒന്ന അതാ മൊബൈല്മ്മല്
ആ ആ ചോറിനല് കഴിഞ്ഞപ്പോ ആഹ ചോറൊ ക്കെ കൊടുത്ത് ഉറക്കിട്ടുണ്ടാവുലെ
ഉം അവ വലുതാപ്പ ഉറങ്ങി ചെറുത് ഉറങ്ങിയില്ല
അതെ വെറെന്തൊക്കെ മൊബൈല് കലിച്ചിരിക്കൂല്ലേ രാത് ഓർങ്ങോളം ഫോണേ റ്റ് ഇരിക്കുവോ
ഉം അത് മാങ്ങില്ലെങ്കി പിന്നെ അതന്നെ പണിയാ അഹ് ങ്ങനെ കണ്ട് തർക്കും
എ ആഹ പിന്നെ വേറെന്തക്കാറ്
ന്നാ ണ്ട് ഉറങ്ങി ന്ന് ഇന്നി പത്തരാവുബം
കാണോ ഫുട്ബോളി കളൊ കാണോ അവര് ഇരുന്ന് കാണ് ണ്ടാവൂലെ രാത്രിയക്കോ
ഓ ഫുള്ള് കാണൂല ഓല ഓലോ ടീമിൻ്റെ കളീം പിന്നെ ഇപ്പം ഇന്ന് അർജന്റി നൻ്റെ കളിയല്ലേ
ആ ഓ ന്ടീമിന്റെ കളി വരുമ്പോ കാണണ്ടാവുല്ലേ ആഹ
ഞാൻ പത്തരാകുമ്പോ മുളിച്ചണ്ടിയിന്ന് കടന്നുറങ്ങി
ആ് ആ് കളി കാണാൻ വേണ്ടീട്ട് ഇപ്പ നേരത്തെ ഉറങ്ങിട്ടുണ്ടാവും ല്ലേ ഇനി പത്തരക്ക് ആലറക്കെ വെച്ച് നീക്കുവോ
ഉം ങ്ങള് വിൽച്ചാൻ പറഞ്ഞണ്
ആ എന്നിട്ട് ഇരുന്ന് കളി കാണൂല്ലേ
ഉം അതെയ് ചെങ്ങായിചേള് ഓ വേറെ അർജന്റീന്റെ ആൾക്കാരുണ്ട് അപ്പൊ ഇനിത്ത അതി നടക്ക ക്ക്ണ എന്ന അറിയ
അറിയണ്ടല്ലേ ന്നിട്ട് പിന്നെഓൽ ക്ക്‌ നാളെ സ്കൂളിൽ ചെന്ന് ഇതിന്റെ ചർച്ച ഇതിന്റെ വർത്താനം പറയണ്ട ഇനി കളി കാണണ്ടോലിക്കാദ്യോ എന്നാലല്ല ഇതിന്റെ ആ വർത്താനം പറയണെങ്കി അതിനെ പറ്റി വർത്താനം പറയണെങ്കി
ആഹതന്നെ
ഉം
പിന്നെ അതേ ഇണ്ടാവുള്ളൂ
ആ അതന്നെ എന്താ നാത്തൂന് വരിലില്ലേ നാത്തൂന്റെവിവരന്താ സുഖല്ലേ ആഹ ആഹ ആഹ ആഹ ആഹ ആഹ അപ്പോകുട്ടികളൊക്കെ വരിലില്ലേ ചെറിയ കുട്ടി ഉണ്ടല്ലോ അല്ലേ ഇപ്പൊ പ്രസവിച്ചേ കൂട്ടല്ലേ ആഹ ആഹ ചെറിയ കുട്ടിണ്ടല്ലേ ആഹ എത്രായിപ്പോ കുട്ടിക്ക്
മൂ മൂന്ന് മാസം കൈഞ്ഞ്
ആഹ ആഹ് ആഹ ആ പ്രസവം തന്നെയല്ലാരുന്നാ
ആഹാ പ്രസവന്നേയിന്
ആഹ ഇൻ്റെനിയത്തിയിം പിന്നാ പ്രസവിക്കാനായി കണ് അവർക്ക് ആരാ നിന്നിരുന്ന ആൾ
എത്രായി
ആഹ ഇപ്പൊ അടുത്ത മാസാണ് ആഗസ്റ്റിലാണ് പ്രസവം വരുന്നത്
ഏഹ്
അവൾക്ക് നിന്നീന്ന ആള് നല്ല ആളാണ് നിർത്താൻ പറ്റിമമ്മക്ക്
ഉം
ആഹ ആഹ
ഇപ്പൊ മറ്റെ എല്ലാരു ആഹ ഇപ്പ മറ്റെതുംണ്ടല്ലോല്ലേ പോയി നിക്കണേ
പോയ് നിക്കണിണ്ട് പക്ഷെ ഇപ്പം വീട്ട പോയി നിക്കണെങ്കിൽ നമ്മുക്ക് ഒരാളൊപ്പം നിക്കാൻ ആള് വേണ്ടേ ഇപ്പാളില്ല്യാത്തോണ്ടേ അപ്പൊ ഇങ്ങനെ ആൾ അന്വേഷിക്കണ്ടേ മ്മളിങ്ങനെ ആ പറ്റിയര് നമ്മ നല്ലാ ആൾ ആൾക്കാർണ്ടെങ്കി നീട്ടി നിർത്തായിച്ചിട്ടേ ആഹ് ആഹ്
എ എത്രീസെം ഒരു നൽപീസെം നിർത്തേക്കും
ആഹ ആഹ് ആഹ നൽപീസെം നൽപീസെം നിക്കും
ആഹ് എത്രായിട് പറയിണ് ഇങ്ങക്കാളെ കിട്ടിയൊ
ആള് ഒന്ന് പറഞ്ഞിട്ടിണ്ട് ഏഹ് നല്ല ആള് നാല് പ്പോ ഓൽക്ക് നാല് മുപ്പത്താറൊക്കെ നാല്പത്തഞ്ച് നാല്പത്താറൊക്കെ അല്ലേ നിക്കാൻ പോവാനെങ്കിലും വേണോ എഴുപത് എൺമ്പതൊക്കെ ഉണ്ട് നിക്കാൻ പോണോടത്തിപ്പോ
ആഹ് അവടെ അവടെ ഉണ്ട്
ആഹ് എന്തെന്നാലെന്നാ എല്ലേ ആല്ലേ ആഹ് അതാ എന്നെ ന നല്ലാ ആ നല്ലതൊക്കെ തോന്നണിട്ടാ കുളിപ്പിക്കലും തേക്കലും കുളിക്കലൊക്കെ നല്ല ഇതന്നെ നട- ക്കിണ് പോയി പോയ് നിക്കണോടത്തേ ആഹ നല്ല ഭക്ഷണോക്കെ ഇണ്ടൂന്നൊക്കെ പറയണ്ട് പക്ഷേ നമ്മുക്ക് വീട്ടിലൊരാള് ഒപ്പം പോയ് നിക്കാൻ വേണം പിന്നീ കുട്ടിയോള് സ്കൂളി പോണവരൊക്കെ ആവുമ്പോ നമ്മുക്ക് അവടെ പോയിന്ന് നിക്കാനുള്ള ഒരിതുണ്ടാവൂലല്ലോ ഇപ്പൊ എന്താവാ ആഹ് ആദ്യത്തേണ് അപ്പൊ പിന്നെ ഉം എന്താ വേണ്ടിച്ചിട്ട് നിക്കാണ് ആളെ പ്പിക്കാ വേണ്ടി പോവോവേണ്ടിച്ചിട്ട് നിക്കാ
ആഹ കുഴപ്പൊന്നൂല്ലല്ലോ
ഉം ഇല്ലില്ലാ കൊഴപ്പൊന്നില്ല ഇപ്പൊ ഇല്ലി ഇല്ലി ഇല്ല്യാ ഇപ്പൊ ഏഴ് എട്ട് മാസത്ത് കടന്നൈഞ്ഞൊരു അടുത്ത മാസം ആഗസ്റ്റ് ആദ്യൊക്കെ ആയിട്ടൊക്കെ ഇണ്ടാവക്കാരം പത്ത് പത്ത് പതിനഞ്ചിനുള്ളില് വേം പ്രസവം ഉണ്ടാവേകരം വിചാരിക്ന് ഓൽക്ക് എങ്ങനെയാ ആളെ നിർത്തിയാ ചെയ്തത് അതോ ഇങ്ങനെ പോവേ ചെയ്ത് എന്തെ എന്താ ചെയ്ത്
പോയാണ്ട് ഇവടെ അടുത്തണ്ടായിനി അങ്ങനൊരിത് ഉം
ആഹ ആഹ അപ്പൊ നല്ലന്നെയായിരുന്നല്ലേ
ഓഹ് നല്ലെന്നെനി
ആഹ് ആഹ് ഭക്ഷണം ഭക്ഷണൊക്കെ നല്ല പോലെക്ക് കൊടുത്തിന്നില്ലെ ഒരാൾക്കല്ലേ കിട്ടുള്ളൂ
ഓ ഒരാക്കർനത് രണ്ടാക്കൊക്കെ തിന്നാണ്ടാവും
ആ ആഹ് അ അവരെ കൂടെ എത്ര ആ നുള്ളൂ
ഒരാള് നിക്കണ്ടായിന് അക്ഷെ പിന്നെ വേ ആരെങ്കിലും ഒരാള് കയാറെങ്ങനൊയിട്ടുണ്ടായിനി
ആഹ് ആഹ് ആഹ് ആഹ് അവൾക്കുള്ള ഭഷണോ ആഹ് പിന്നെ കുട്ടിയളൊക്കെ ആണെ ഒന്ന് രണ്ടാളക്കെ ആ ആഹ് ആഹ് കണ്ടാവുംല്ലെ പിന്നെ പ്രസ് അവർ മ മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കും തോന്നണില്ലേ മരുന്നുകളൊക്കെ നമ്മളിപ്പം വീട്ടിലുണ്ടാക്കണ ഇങ്ങനതെ ചെറുതു അതൊക്കെ കൊടുക്കൂല്ലേ
ആഹ് മൂന്ന് കഞ്ഞി മൂന്ന് തെര മൂന്ന് അങ്ങനെ എന്തോ കൊട്- ക്കണം പത്തിസം കൂടുമ്പോനെ പത്തീസത്തിനൊരു കഞ്ഞി പിന്നെ ഒരു പത്തീസം വേറെ കഞ്ഞി അങ്ങനെ മരുന്നൊക്കെ ഇട്ടാണ്ട്
മരുന്നിട്ടല്ലേ പിന്നെ മറ്റേത് ചതുപ്പരച്ച് കൊടുക്ക അങ്ങനെ ഉലുവ അതൊക്കെ ഉണ്ടോ അങ്ങനെ കൊടുക്കോ
ആഹ് അങ്ങനത്തേ കൊടു-
അതൊക്കെ ഉണ്ട്ല്ലേ ആഹ് ആ പിന്നെ കു വല്ലാണ്ട് തടി വെക്കുന്നത് തന്നെ അതൊന്നും കൊടുക്കലല്ലേ
ഉം അതൊന്നും കൊടുക്കൂല
അത്ര നല്ലതുല്ല നല്ലതല്ല കൊടു-
ഓല് കൊടുക്കല് മുട്ട ഒടുക്കും കഞ്ഞിയും കൊടുക്കും
ആഹ് ആഹ്
പിന്നെ കരയട്ടി ഉഴിച്ചിലന്നെ ആഹ് അതൊക്കെ കൊടു-
കൊടുക്കും ആഹ് ആഹ് ആ അല്ല തന്നെയാണ് ഇപ്- ഇപ്പ ഇൽ ഉഴിച്ചിന് തേക്കലും കുളിക്കലും പിന്നെ ധാരടലും അങ്ങനെ എന്തൊക്കെ പരിപാടൊക്കെ ഉണ്ട് തോന്നുന്നുല്ലേ എണ്ണ ധാരടലും എണ്ണ ആഹ് ആ എണ്ണിട്ട് ഒഴിച്ചിലോ അങ്ങനെ രണ്ട് മൂന്നു തരം ഓരോത്തര് ഇതിനെ അസരിച്ചാണ് ഓരോരുത്തര് അതിനനുസരിച്ച് ചാ തോന്നുന് നോക്കിയിട്ടാ തോന്നണ് ചെയ്യാ തടിയുള്ളൊർക്കും തടിയില്ലാത്തർക്കും പിന്നെ എന്തെങ്കിലും ഈ കുരുക്കളൊക്കെ വന്നിട്ടൊക്കെ മൊഹ് അങ്ങനെയൊക്കെ നോക്കിട്- ട്ടാ തോന്നുനേ ഡോക്ടർമാരുണ്ടല്ലോ അവിടെ അപ്പൊ ഓരോരുത്തര്ക്ക് അനുസരിച്ച് നോക്കിട്ടാ തോന്നുന്നു ചെയ്യാ ആഹ് ഡോക്ടർ ആഹ് അല്- ചിരണ്ടൊ പിന്നെ ആ അയില്ലല്ലോ അങ്ങനെപ് - കെടുത്തിട്ടൊന്നും ഉഴിയൊന്നുല്ലല്ലോ അവര് ഈ ചുടു വെള്ളം നല്ല തളച്ച വെള്ളടുത്ത് മെത്തേക്കൊഴിക്കാനല്ല കൂളിയൊക്കെ അതേ കാരം തളച്ച വെള്ളം എടുത്ത് ഒഴിക്കലാണ് ആഹ് അതാ തളച്ച വെള്ളിട്ടുള്ള കുളിയാ റ്റ കുളിമുറിന്നന്നെ നീച്ച് ഓടും
ആടാ പുത്തലും ഇതാക്കലും ആയിട്ട്
ആഹ് അ-
അന്നൊക്കല്ലേ ഇബൽക്കിന്നെ ഉണ്ടോ അറിയില്ല ട്ടോ നമ്മളതില് ഒരു ഓറ് മഞ്ഞ കളറ് ചൊപ്- പ്പ് കളറൊക്കൊരു വെള്ളണ്ടാവല്ലോ
ആഹ് ആഹ് എന്താന്ന് ആ നാല്പ്പാമരാദി അ വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ ആഹ് ഏറ്റവും നല്ലത് ഇങ്ങനെ കൊണ്ടാക്കന്നെ പോണൊടുത്തുള്ള തന്നെനെ നല്ലത്
ഏ
പിന്നെ വാള നൃത്തലൊക്കെ ആളുക ആൾക്ക ക്കാര് കുങ്ങനെന്നുംറിയാതെെ പഠിച്ചിറങ്ങി വന്നിട്ട് പിന്നെ അപ്പൊ അങ്ങനെ ഉണ്ടാക്ക തന്നെ നല്ല അറിയണംര കര അതിന്റെക്കെ കോഴ്സ്ൊക്കെ പഠിച്ചു വന്നോരൊക്കെ കറി
ആഹ അതന്നെ
ഉം വേറെന്താ മോന ഉറങ്ങിയോ
ഇല്ലയോ ഉറങ്ങീല്ല അങ്ങോട്ടും പെട്ടതാ മൊബൈല ഇപ്പം വാങ്ങി വച്ചണ് തങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക് നടക്കണ്ട് ഉം അിട്ട് കടന്നില്ലേ റ്റ കോഫ ആക്കണന്ന അവേട്ട് കടന്നോളൂ
ആഹ അപ്പ അങ്ങണ്ട ഉറങ്ങിക്കോളൂ അല്ലേ ആഹ അങ്ങൊക്കെ അവർങ്ങ നേരുമ്പോഴക്കോ
ആഹ് പത്തണി പത്തരക്ക ആാവവും
ഉറങ്ങാനല്ലേ ആ ആ ആ
ങ്ങളോ
ഞങ്ങളും അങ്ങനെ തന്നെ അത്ത മണി ചെിലപ്പോ പതിനൊന്ന് മണിയാാവോ അങ്ങനെ ഇരുന്നിട്ട് ഉച്ചക്കൊന്ന് ഉറങ്ങിയ പിന്നെ രാത്രി ഒന്ന് നേരം വഴക്കും ഉച്ചക്ക് ഉറങ്ങിയ അല്ലെങ്കി പിന്നെ അങ്ങനെണ്ട് ഉറങ്ങിപ്പോ
ആഹ
ഓ പോയ കാരന പിന്നെ ആ ക്ഷീണത്തിേ കിടന്ന കെടുന്നാ അങ്ങാട്ട്റങ്ങൂ കെട എടുക്കള അങ്ങനെ അരക്കുള്ളൂ ഉ ആ മോള ഇത് എവിടെണ്ട് ക്ലാസ് തുടങ്ങിട്ട് രണ്ട ദിവസയിട്ടുള്ളൂ ഇപ്പ ഒന്നും വല്ാതെന്ന പഠപ്പൊന്നും ഉണ്ടാവൂില്ലല്ലോ
ഉം ഉം
ഒരാഴ്ചക്കെ കഴിയണ്ട അവരൊക്കെ സെറ്റായി നല്ല പോോലെ ക്ലാസ്സൊക്കെ തുടങ്ങണമെങ്കി
അതന്നെ യൂണിഫോമൊക്കെ ഉണ്ടോലക്ക്
ആ യൂണിഫോമ ഒക്കെണ്ട് കിട്ടിയിട്ടില്ല നമ്മ
ഉം
കൊടുത്തിട്ടുള്ളൂപ്പോൊ ഒരാഴ്ച കഴിഞ്ഞിത്തേക്കാറും യൂണിഫോമും ഐ ഡി കാർഡും അങ്ങനത്തെ ത്തെ സംഭവങ്ങളൊക്കെ കിട്ടാം
ആഹ് ശരി
ഉം ഉം
യൂണിഫോമ ഉണ്ടായ പിന്ന കളർ ഇങ്ങനെ വേണ്ടണ്ട്
ആഹ കാരണം അത്വരെ പോൽക്കര സിട്ടാൻ പിന്നെ വ്യത്യാസം പറ്റൂില്ല അത് പിന്നെ വ്യത്യാസം ല്ല കളറ വലിയ ഇടങ്ങാനാണ് എും വേറെ വേറെ വണണ്ടേ
ആഹ ആഹ
ഓ ഇട്ടത് ഇട്ട ആ് ഒരു ദിവസം ഇട്ടത് പിന്നെ പിറ്റേദിവസംഇടുല്ലല്ലോ
അതന്നെ പിന്നെ നമ്മക്കൊത്ന്നെ അങ്ങനെ നമ്മക്ക് പിന്നെ ഇപ്പന്നിടാൻാവലാചാരിച്ചു ഇപ്പാണ്ട ഇട്ടുട്ടോളൂ അങ്ങനെ വിചാസ്ല്ല
അത് നമ്മളായാലും അങ്ങനെ തന്നെല്ലേ ഒരു കല്യാണത്തിന് വരുന്നിട്ട് പിന്നെ പിന്നെ വേറെ വല്ല എന്തിന് ഇതന്നല്ല ആഹ ആഹ
പിന്നെ ആരെങ്കിലും ഒും വാങ്ങ കേക്കട്ടീല്ലെങ്കില് വായ്പ അങ്ങിയെങ്കിലും ഉണ്ടും
ആഹ എങ്ങനെയൊക്കെ തന്നെല്ലേ നമ്മളി സ്ഥി എല്ലാരും അവസ്ഥ അങ്ങനെ തന്നെ ഞാന് ന്നാ വിളിക്കട്ടാ പിന്നെ ആ ഭഷ് ക്ഷണം കഴിച്ചിട്ടില്ല വിളി വിളിക്കട്ടൊ ആ ശെരി ന്നാ